ആഹ വെറുതെ ഇരിക്കായിരുന്നോ
ആഹ് വെറുതെ ഇരിക്കായിരുന്നു പണികളൊക്കെ തീർന്നിട്ട്
ആഹഹ ആഹ ഉ രഹതിനെപ്പറ്റി എന്ത് പറയുന്നു
പോല്ല ലഹരിയെ പറ്റി മാത്രമല്ലേ ഉള്ളൂ നമു നമ്മളിപ്പോ ന്യൂസൊക്കെ വെച്ചാലും അത് മാത്രമല്ലേ ഉള്ളൂ കേൾക്കാനായിട്ട് ആഹ അത് മാത്രേ ഉള്ളൂ നമ്മളൊക്കെ ചെറുപ്പത്തിലൽന്ന് പറ നമ്മള് ആകപ്പാട് ലഹരിയെപ്പറ്റി ഞാനൊക്കെ കേട്ടിട്ടുള്ളത് ബീടി വലിക്ക ക്കുന്ന ആൾക്കാാര് കള്ള് കുടിക്കുന്ന ആൾക്കാര് അത് മാത്രേ ഉള്ള അതാണ് ലഹരിയാ അതും ഭയങ്കര എന്തോ കുറ്റകരമായിട്ട നമ്മള
അതെ അതെ ഇന്നത്തെ മക്കൾക്ക് ആ ഇന്നത്തെ മക്കൾക്ക് അതെ ലഹരീനെപ്പറ്റി ചോദിച്ചാൽ വളരെയധികം പറയാനുണ്ടാവും ഏതൊക്കെ രൂപത്തിലും മിഠായി രൂപത്തിലൊക്കെയല്ലേ ആഹത്
മനസ്സിലൊന്ന് വിചാരിക്കാൻ പോലും പറ്റത്തത്ര വലിയ വലിയ കാര്യങ്ങളല്ല ആ അതും ഇപ്പം അതത് ചെറിയ കുട്ടികളൊന്നോ വലിയവരെന്നോ ഒന്നുമല്ല പ്രായഭേദവും ഇല്ല ലിംഗ വെത്യാസം ഇല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം
എല്ലാരും കൂടുതലും പെൺ പിള്ളേരല്ല സ്കൂളുകളിൽ പഠിക്കുന്ന പെമ്പിള്ളേർ കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടി അതെ പെൺകുട്ടികളൊക്കെയാണ് അതിനായിട്ട്
അത് തന്നെ കഴിഞ്ഞസം തന്നെ ഒരു മോഡലിന്റെ കാര്യം ന്യൂസിൽ തോന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി എത്രയോ കോടിയുടെ ഇത് കടത്തിന്ന് പറഞ്ഞോണ്ട് ഞാനൊക്കെ അത് കണ്ടപ്പോ അന്തം വിട്ടു പോയി ഇത്രയ്ക്കും ധൈര്യൊക്കെ എവിടന്ന് കിട്ടുന്നു അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെല്ല അതിലൊക്ക അകപ്പെട്ടു പോകുന്നത്
അതെന്താണോ അത് ഒരാൾ ധൈര്യം കൊടുക്കാനുണ്ടെങ്കി പുറകെ പുറകേന്ന് പ്രസ്സ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഇങ്ങനെ മുമ്പോട്ട് ഇറങ്ങുവല്ലേ
പിന്നെ കൂടുതൽ ഈ പണത്തിന്റെ ഒരിതായിരിക്കും അത് വേണം വേണം എന്നുള്ള ഒരാഗ്രഹം അ കൊണ്ട്തിന് കുറേ പോകന്നതയിരിക്കും ആഹ പിന്നെത് ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും മുക്തി കിട്ട ല്ലോ വീണ്ടും വീണ്ടും വേണം എന്നുള്ളൊ ആഗ്രഹല്ല അതായിരിക്കും ഇങ്ങനെ പോകുന്നത് പക്ഷെ ഇപ്പൊ തന്നെ അതിനെക്കുറിച്ച് ലഹരിക്കെതിരായിട്ട് ഒരുപാട് ക്ലാസ്സുകളും
എല്ലാം ഉണ്ട് ഉം എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഉള്ളു അത് അഡിക്റ്റായി പോകുന്നൊരവസ്ഥയല്ലേ
മറ്റേ സർക്കാര് ഒരു പുതിയ ഒരു ഓപ്പറേഷൻ തൂഫാനോ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ ഇ നമുക്ക് കണ്ടറിയതക്കെ
എന്തൊക്കെയ ആകും ആ കൊറ ആ ചെറിയൊരു മാറ്റമൊക്കെ വരുവായിരിക്കും എന്നാലും ഇതൊന്നും പറ്റയൊന്നും പോകുന്ന ഇതൊന്നുമല്ല
അത് പക്ഷെ നല്ല കടുത്ത ശിക്ഷകള് കൊടുത്തു ആഹ ശിക്ഷകൾ അധികം നമ്മുടെ നാട്ടില് ശി കുറവായത കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും കുറ്റ കൃത്യങ്ങൾ കൂടുതലും പെരുകുന്നത് അല്ലെ ഇ നമ്മൾ ഗൾഫ്നാടുകളിലൊക്കെ ആണെങ്ക ഇതൊന്ന കേൾക്കാൻ പോല ഇല്ലോ
ഇല്ല എന്നാ പിന്നെ എവിടെ നിക്കേണ്ട ആവശ്യില്ല പിന്നെ ഇവിടെ നിക്കൂല ആളുണ്ടാവൂില്ല
ആഹ അതാ പറഞ്ഞത് അതേപോലെ പക്ഷെ നമ്മള് കർശന ആക്കിയാ റെഡി ആയേനെ
ല്ല ഒരു പ്രശ്നവുംല്ല ഇപ്പ മറ്റേ ഇവരൊക്കെ ചെയ്ത പോലെ വിജി മറ്റേ മുഖ്യമന്ത്രി തമിഴ്നട് മുഖ്യമന്ത്രിയക്കെ ചെയ്തു പോലെക്കെ ചെയ്യുകയാണങ്കിൽ
ആഹ അതെ അതോടെ ചെയ്യണംന്ന് ഞാൻ പറയുന്നു.
അ ചാകണം എന്നാലേ കു കൊറെക്കെ എല്ലാത്തിനും ഒരു മാറ്റം വരുള്ളൂ. ഇത് മറ്റെഎല്ലർക്കുംനല്ല നുഖമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടുമ്പോളേ
അതെ അതെന്താന്ന് വെച്ചാല് ഒരു തലമുറെ നന്നാക്കാൻ വേണ്ടിട്ട് കടുത്ത ശിക്ഷകള് കൊടുക്കുന്ന
ച്ചത് തെറ്റൂല.
അല്ലെ ആ നമ്മുക്കണ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ നമുക്ക് ഭയമാണത് എങ്ങനെയാണ് ഇവര് വളര്ന്നത്‌ കണ്ടും കേട്ടല്ലേ ഇവർ വളര്ന്നത് ആ നമ്മുക്കറിയത്തില്ലല്ലോ കുഞ്ഞുങ്ങളെന്താ ചെയ്യു ന്നോഎടു നമ്മ ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പൊ അച്നും അമ്മക്കും ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പ പറ്റത്തില്ല അവര് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലേ? അതിനെതിരെ ശക്തമായ നടപടികൾ വേ ഉണ്ടാവാൻ എല്ലാരും എല്ലാ ജനങ്ങളും അതിനോട് അനുകൂലച്ച് നിൽക്കുയാണെങ്കിൽ ഇതേപോലെ കടുത്ത ശിശകളൊക്കെ നൽകണംനൽകുവാണെങ്കില് മാറ്റം ഉണ്ടാകും.
അതെ മാറ്റം ഉണ്ടാവും. അ ശരിയാ, പക്ഷെ അങ്ങനെരിത് വരുന്നില്ല വന്നാലല്ലേ കാര്യള്ളു.
ആ അതെ കൂടുതലാണ് സ്കൂള് ഇവിടെ സ്കൂള് തൊർണേന്റെ ന്ന് സ്കൂള ഞാൻ പോയപ്പോ ആദ്യമേ ഒരു പോലീസ് സാറാ ക്ലാസ് എടുത്തത് സാർ പറഞ്ഞത് തന്നെ ഇതിനെ കുറിച്ച് ഇതന്നെ ഫുള്ള് ക്ലാസെടുക്കുന്നതും ഒരു മേഡംഉണ്ടായിരുന്നു. ആ മേഡം പറയുന്നത് ലഹരിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അവര് പറയുന്നത് ഓരോ കുട്ടികളുടെ അനുഭവങ്ങളും ആ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അതായത് പുതിയ കുഞ്ഞങ്ങൾക്കത് പറഞ്ഞഞ് കൊടുക്കു അതൊണ്ടാണ് അവര് അങ്ങോട്ട് കേയറ്റുന്നത്തന്നെ ലഹരിയുടെ ക്ലാസ്സാണ് ആദ്യം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്
ആഹ ആ അതേഅത് കൊടുത്താലേ കാര്യംള്ളൂ ഇപ്പൊ അത് കൊടു അതാണ് ഇപ്പ പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ ചെല്ലുമ്പോൾ അച്ചടക്കം പിന്നെ ബഹുമാനം യിരുന്നു ഇന്നത്തെ കാലത്തതല്ല ഇന്നത്തെ കാലത്ത് തുടങ്ങുന്നത് ലഹരിനെ പറ്റിയാ കുട്ടികളെക്കെ ഇല്ല എന്താ അല്ലേ ഒന്നും ഇല്ല നമ്മളെന്നെ പഠിക്കുന്ന സമയത്ത് നമുളൊക്കൊരു മാഷ്മാരെ കണ്ട എന്തരുപേടി നിയും പിന്നെ ഇവരൊക്കെ വായിന്നോ? ഇന്ന്
അതെ അതെ ഇന്ന് അത് തിരിച്ചാ മഷമ്മാര് കുട്ടികളെ കണ്ട് കഴിയുമ്പോഴ്ത്തേക്ക് അവരൊന്ന് ഒതുങ്ങി പോക്ന്ന ടൈപ്പാ
ആഹ് അത് തന്നെ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായി ണല്ലേ ഇതൊക്കെ കഴിച്ചിട്ടായിരിക്കും ചിലപ്പോ നിക്കുന്നെ ഒരാളുടെ മുന്നിൽ ധൈര്യവാനായി ഉള്ളില് ധൈര്യം കൊടുക്കുന്ന ഒരു സംഭവം ചെല്ലുമ്പോ പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യ
അതെടാ ഇവരെങ്ങനെ പ്രതികരിക്കുന്നെന്ന് അറിയത്തില്ലല്ലോ ഇപ്പൊ ഏതൊരു വ്യക്തിയാണെലു അതെ നമ്മളിപ്പം ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ എതിരെ വരുന്നെ ആള് ഉപയോഗിച്ചിട്ടുള്ള ആളാണെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കുംന്ന് നമ്മക്ക് അറിയത്തില്ലല്ലൊ അതല്ലേ ഓരോസ്ഥലത്ത് എന്തെല്ലാം അപകടങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങളും ഉണ്ട് ഇതിന്റെപേരിതന്നെ ആ ഓ കൊലപാതകൊക്കെയൊരു നിസാരായ് എന്താ പറയുന്നത് ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ഒരു ലാഘവം മാത്രേ ഉള്ളു
അതാ പറഞ്ഞെ നിസ്സാരംന്ന് പറഞ്ഞാ നിസ്സാരാണ്.
അതില് രക്തബന്ധംന്നോ ഈ പറഞ്ഞ പോലെ അമ്മയോ അഛ അച്ഛനോ കൂടപ്പെറപ്പോ ആരും അങ്ങനൊന്നുംല്ല. അവരുടെ കണ്മുന്നിൽ ഒരുപക്ഷെ ഇതിന്റെ കൊഴപ്പായിരിക്കും. ഇത് ഉപയോഗിച്ചരുന്നതിന്റെ ഒരു മാനസിക ഇതായിരിക്കും ചിലപ്പോയേ ആ കൺമുന്നില് ല്ലാം അരുപോലെയായിരിക്കും.
ഉം എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉം ആരും ചിന്തിക്കുന്നില്ല എത്രയോ കുട്ടികൾ എത്രയോ പെൺകുട്ടികളെ കഥകൾ നമ്മള് കേട്ട എന്റെ അമ്മോ ഇങ്ങനെ ഹോസ്പിറ്റലുകളിലൊക്കെ കിടന്നിട്ടാ ആ മാനസ് മാനസികനില തെറ്റി ട്ട്കിടന്ന് കളിക്കുന്ന കളിയെല്ലാം ഈ ഒരു മയക്കുമരുന്നിന് അടിമയായിട്ട് ആ കുട്ടീന്റെറെ ജീവിതം പോയി ഇനി ഒന്ന് തിരിച്ച് കി ട്ട് പോലുല്ല തിരിച്ച് കേറ തിരിച്ച് കേറാനൊക്കെ ഭയങ്കര പാടാഅയ്ന് ആ അവരൊക്കെ പോ ആ കുടുംബം നഷ് നല്ലാണ്ട് ഒരു രക്ഷയില്ല കുറച്ച് നേരത്തെ ഒരു അവരുടെ ആ ഒരു അതിന് വേണ്ടിയിട്ട് അവര് ചെയ്തിട്ട് ജീവിതം മൊത്തം പോകുന്ന ഒരവസ്ഥയാണ്
ഇതിപ്പോ ഒരു കുടുംബം അല്ലെ ഈ ഒരു വ്യക്തി ഉപയോഗിക്കുന്നത് കൊണ്ട് എത്ര കുടുംബങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളാണ് ഓരോ പ്രശ്നങ്ങളുണ്ട്
ഏ
ഒരു കുടുംബത്തിനല്ല ഈ ഒരു വ്യക്തി ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് കുടുംബങ്ങൾ ആ വ്യക്തി മൂലം
അതെ അതെ
ഉം ഇത് ചെയ്യാൻ പറ്റുവല്ലേ
എന്ത് ചെയ്യൻ പറഞ്ഞാലും ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പറഞ്ഞ് റെഡിയാക്കി വിട്ടാലും അവിടെ ചെന്ന് കഴിയുമ്പോ ആ കൂട്ടുകെട്ടുകളിൽ പെടുന്നതായിരിക്കും
ആഹ അങ്ങനെയ ഉണ്ടെന്നെ അത് നമുക്ക് അതാ പറഞ്ഞ നമുക്ക് എപ്പോഴും കൂടെ നിന്ന് അവരെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ
ആഹ്
സക്കൂളിൽ നമ്മള് പറഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങൾ അവര് മനസ്സിലാക്കി എടുത്താൽ
അതെ ഉം പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ല ന്നീ മക്കള് നമ്മള് പറഞ്ഞു വിട്ടാ വീട്ടുകാരെ പോലും മനസ്സിലാക്കാത്ത മക്കളല്ലേ ക്കായിട്ട് മ് അവർക്ക് എല്ലാം മറച്ച് വെക്കാനും എല്ലാം നല്ല
ആഹ് കള്ളത്തരം അതെ കള്ളത്തരം ചെയ്യുന്ന പഠിച്ചിട്ടായിരിക്കുഅല്ലോ അല്ലേ ഈ പരിപാടിക്ക് പോകത്തില്ലല്ലോ ആരും
ആഹ് അത് തന്നാ
അതെ
പണ്ടത്തെ കാലത്ത്ന്ന് പർഞ്ഞഴിഞ്ഞാല്. കാരണവന്മാർക്കൊക്കെ മക്കളെ വിട്ട് കഴിഞ്ഞാല് ധൈര്യമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുകയായിരുന്നു ഇന്ന് ത്തെ കാലത്ത് ഇപ്പ അത് പറ്റൂല എപ്പഴാ എപ്പഴാ എങ്ങനെയാ വിളി വരുന്നതന്ന് വരെ
നമ്മുടെയൊക്കെ ചെറുതില് എന്താ രാവിലെ വീട്ടീന്ന് പോയി കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ പോല സ്കൂൾ വണ്ടികളും അങ്ങനൊന്നുമല്ല പോവാ വരിക പോയികിട്ട് തിരിച്ച് ആഹ് വരുമ്പോഴേ ഇവര് കാണുന്നുള്ളൂ വന്നു പക്ഷെ ഈ പറയുന്ന പ്രശ്നങ്ങളോ പീഡന ഇല്ലാ ഈ കള്ളത്തരം മയക്കുമരുന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിട്ടും ഇല്ല കണ്ടിട്ട് ന കേട്ടിട്ട് ഇന്ന് രാവിലെ പോയിട്ട് വൈട്ട് വരുന്നണം വരെ സത്യം പറഞ്ഞാ ആദിയാണ് മനസ്സില് അല്ലേ ആഹ് ഒരു ദിവസം അല്ലല്ലോ ജീവിതകാലം മൊത്തം ഇത് തന്നെയല്ലേ പ്രശ്ന കുഴപ്പം അതായിരിക്കും ഒരു ഈ പ്രാവശം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നതോടു കൂടി ഒരു കാര്യൊക്കെ പ്രശ്നങ്ങൾ മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നു
ഏഹ്
മാറുവാണെിൽ കുറച്ചേറെ മാറും മാറിയില്ലെങ്കിൽ ഇതിന് ഇരട്ടിയായിട്ട് പിന്നെ ഉണ്ടാവും
അതെ
അങ്ങനെയ സംഭവിക്കാൻ പോന്നെ അതെ എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ ഈ സിനിമകളിലെ കൂടെ കുട്ടികൾ അനുകരണം ഒരുപാട് കൂടിയിട്ടുണ്ട് അ താണ് ഏറ്റവും പ്രശ്നമേ ഈ സിനിമകളൊക്കെ കണ്ട് കണ്ട് അതൊക്കെ സത്യമാണെന്നുള്ളരു ഇത് ചില കുട്ടികളുണ്ട് അതിനെയുൾക്കൊണ്ട്, അതാണെന്നുള്ള രീതിയിലിങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ അപ്പൊ അത് അത്തരം സിനിമകള് അത്തരം സിനിമകളും അത്തരത്തെ ഫോണിലാണല്ലോ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി നിരോധിച്ചെങ്കിൽ കുറെയൊക്കെ സ ഏഹ് ഭേ തം ഇതുണ്ടാവും ആഹ് പണ്ടത്തെ സിനിമകളിലൊന്നും ഇതേപോലെ ലഹരി ഉപയോഗിച്ചിട്ടുള്ള എന്നെ കഥ നല്ലതായിട്ടായിരിക്കും വരുന്നത്
പക്ഷെ അതൊക്കെ അന്നത്തെ ആഹ് അതന്ന് പറഞ്ഞാൽ നമ്മളെ കൈലോ ട്ട് പിന്നെ ഇപ്പോഴത്തെ മക്കക്ക് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്നുകണ്ട് കഴിഞ്ഞാൽ അത് അനുകരി ക്കണം അതെന്താന്ന് അറിയണം എന്നുള്ള ഭയങ്കര ഒരു ആകാംക്ഷ. പക്ഷെ പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഇപ്പം അന്നത്തെ ഒരു കാലത്തെന്നു പറഞ്ഞാ അത് കണ്ടു കഴിഞ്ഞാ അത് കഴിഞ്ഞു കേസ് വിട്ടു പിന്നെ നമ്മളതിനെപ്പറ്റി ചിന്തി ക്കുന്നില്ല അതെങ്ങനെയ ഉണ്ടാവുന്നു അതെങ്ങനെയാകുന്നു എന്നൊന്നും ചിന്തിക്കുന്നില്ല.
ഇല്ലില്ല അതെ അതുമല്ല അത് തെറ്റാണെന്ന് തെറ്റാണെന്ന് നമ്മള് വന്ന് നമ്മൾക്കൊക്കെ തെറ്റാണെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് നമ്മളതിൻ്റെ പുറകെ പിന്നെ പോ
പേടിയില്ലായിരുന്നോ? പേടിയെയില്ല ഇന്നതില്ല പേടിയില്ല ഈ മക്ക ക്ക് ഒന്നിനോടുമൊരു
പേടിയില്ല. അവർക്കത് ആകാംക്ഷയാണ് അതെന്താന്നറിയാൻ
ആഹ് അതെന്താന്നറിയാൻ അത് ചെയ്യണമെന്നുള്ള ഒരു ആകാംക്ഷ അത് തന്നെ. ഇന്നിപ്പോ അവർക്ക് എ ല്ലാം അറിയാം. ഒരു ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വേണ്ട നമ്മളെക്കാൾ കൂടുതൽ എല്ലാമവർക്കറിയാം. ഇപ്പൊ അവർക്ക് അതിന്റെ ഒരു ഭയവും ഇല്ല എന്ത് കാര്യത്തിനും ഒരു ധൈര്യമാണവർക്ക് ചെയ്യാനും എടുക്കാനും. അതാണക്കെയാണ് ഈ ലോകം അങ്ങനായിപ്പോയത്. ഈ ഫോൺ ഇറങ്ങിയോട് കൂടിയല്ലേ ഈ ലോകം ഇങ്ങനെയായിപ്പോയത്. ഗുണവാ ഗുണവുണ്ട്. അത് അത് ഉപയോഗിക്കുന്ന രീതിക്ക് ഉപയോഗിച്ചാൽ ഒരു കുഴ പ്പോവുമില്ല പക്ഷെ അത് അത് തെറ്റുമ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്. മക്കളെങ്ങനെ യല്ലല്ലോ നമ്മളിപ്പോ ഉപയോഗിക്കുന്നാതിരിആയിരിക്കൂല മക്കളുടെയിത്.
ആഹ് അതെ
മക്കൾ വന്നപാടെ ഇതും എടുത്ത് അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിയുന്നു.
ആഹ് ആഹ് കാണുന്നു അതെ ഊം
പിന്നെ പിന്നിപ്പൊ ഒരു യാ ത്ര പോകുയാണെങ്കിൽ നമുക്ക് ധൈര്യപ്പെട്ട ഒരാ ഒരു ഒരു സംഭവം ഒരു ഒരു ബാഗ് ആണെങ്കിലും മേടിച്ച് വെക്കാൻവരെ പറ്റും. പറ്റാത്ത അവസ്ഥയാ
ആഹ്
പക്ഷെ അപ്പൊ നമുക്ക് അതിൽ ചതിക്കപ്പെടുന്ന രൂപത്തിൽ എന്തെല്ലാം ഒണ്ട്? ഏതൊക്കെ സംഭവങ്ങളു ണ്ടാവുന്നൊക്കെയെ?
അറിയത്തില്ല അതെ നമുക്ക് സംഭവങ്ങൾ ഈ സത്യം പറഞ്ഞാൽ ഒരു സാധനം കണ്ട് കഴിഞ്ഞൽ ഇന്ന സാധനമെന്ന് നമുക്ക്
അറിയത്തില്ലല്ലോ അതാ പറഞ്ഞെ ആ സ സാധനത്തിന്റെ രൂപങ്ങളും പല രൂപത്തിലല്ലേ വെരു രുന്നത് അതുകൊണ്ട് നമു ആ അങ്ങനെയൊ സംഭവം അങ്ങനൊക്കെ വരും പഴേ അങ്ങനത്തേത് ഒക്കെ വരുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും പോകുന്ന പോകാൻ ഇങ്ങനെ ത ഇവിടെയൊക്കെയാണെങ്കി എയർപോർട്ടുകളിലൊക്കെ യാണെങ്കിലും സംഭവിക്കുന്ന ഒരു കേസാത്. ഉം ഓരോ രൂപത്തിലൊക്കെ ഇങ്ങനെ ചതിക്കപ്പെടുന്ന അവസ്ഥയേ പിന്നെ പോകാനും പറ്റില്ല പിന്നെ കുടുങ്ങീല്ലേ? ആ തീർന്നു അതും ഒട്ടും ഇല്ല ഇല്ലാത്ത ആൾക്കാരൊക്കെയാണന്ന് ചിന്തിച്ചു നോക്കു, കടവും കടത്തിന്റെ കൂടും എല്ലാം ചെയ്ത് പെറുക്കി പോകുന്നതായിരിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോ, ആ കുടുംബം നശി പോ തീർന്നില്ലേ
അതെ
ഇതൊക്കെയൊന്ന്